ആ കേൾക്കുണ്ടോ
അതേ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ?
ആ ആ കേൽക്കുന്നുണ്ട്.
എന്തൊക്കെ വിശേഷം?
ഹലോ
ഹലോ
ആ ആ എന്താ വർത്താനം
നല്ല വർത്താനം അവിടെയാ?
ഇവിടേം സുഖാണ് ഭക്ഷ ണം കഴിച്ചോ?
ഇല്ല ഭക്ഷണം കഴിക്കാനുള്ള സമയമാവുന്നുള്ളൂ. നിങ്ങള് കഴി ച്ചോ
ഇല്ലില്ല മക്കളെ വായിപ്പിക്കലും
അതെയാ നിക്ക് എത്ര കുട്ടികളാ? അതെയാ രണ്ടാള് സ്കൂൾ പോകുന്നതാ?
ആഹ് അപ്പം ഒ ചെറുതിനെ ഇപ്പ എൽ കെ ജി ആക്കിട്ടുള്ളൂ.
ആ ഹ്
ആഹ് വലുത് അഞ്ചിലാണ്.
ആഹ് അപ്പൊ പഠിപ്പിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ?
ആഹ് ആഹ് ചെറുതിനെ ഇപ്പൊ ഏകദേശം ഒക്കെ തീർത്തു. ആഹ് ആരപ്പിന്റെ മുന്നേ ഞാൻ തോ ങ്ങി അപ്പം ങ്ങനെ ഉം സ്റ്റാർ്ട്ടെയ്തിട്ടല്ലേ ഉള്ളൂ അങ്ങനെ ഓരോ സോഅല് ങ്ങളും കാര്യങ്ങളോക്കെ
ആഹ് ആഹ് ന്നാള് സ്കൂളന്ന് മാ നോക്കിയപ്പോല്ലോ നമ്മൾ വീട്ടിൽ വന്നിട്ട് നോക്കേണ്ടി രൂലെ
അതാണ് നമ്മളിങ്ങനെ വായിപ്പിക്കും വേണം ഏഴിതിപ്പിക്കും വേണം എന്ന
വർക്കൊക്കെ തരോ സ്കൂൾന്ന്ന്നെ ടീച്ചർ വർക്ക് കൊടു
ആഹ് വർ ക്ക് ഹോംവർക്ക് എന്നുണ്ടാവും ആഹ് അവിടെ പഠിപ്പിച്ച സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെവടെ വീട്ടിന്നെയ്തിപ്പിക്കാ
ഹാ ആഹ് ന്ന്
വലിയോൾത്പ്പ നോക്കാൻ സമയല്ല ചെറിയോളുള്ളോണ്ടേ
അതെ ഇപ്പളെ നോക്കണല്ലോ
ആഹ് അതാണ്പ്പളേ നോക്കണല്ലോ ഉം അതാണ് ആ ഞാനും ഹസ്ബന്റും മോ രണ്ടു മക്കളും
അതെയോ എന്താ രാത്രി എന്താ ഭക്ഷണണ്ടാക്കിയേ
ഭക്ഷണം ഉച്ചക്ക് വെച്ച ചോറ്ണ്ട് പിന്നെ മീ മീൻ കറി വെച്ച്ണ് പിന്നെ മത്തിയേന് അത് പൊര്ച്ച്ണ് പനീന്ള്ളതാണല്ലോ
ഇവിടെന്ക്ക് രണ്ടേട്ടത്ത്യും ഒരനിയനും ഒരനിയനും അനിയത്ത്യും പിന്നെ ഉമ്മയും ഉപ്പയും ഇല്ല
ആ പഠിക്കാണോ?
കയ്ഞ്ഞ്പ്പോ ഒരു വർഷം കയ്ഞ്ഞ്നി ഇപ്പൊ കമ്പ്യൂട്ടർ പഠിക്കണം
ഓ കമ്പ്യൂട്ട്ർനാണോ?
ആ പഠിക്കാ വിചാരിക്ക്ന്ന് ഞാൻ അഡ്മിഷനെട്ത്ത്ട്ട്ണ്ട് അട്ത്ത മാസം ക്ലാസ് തൊടങ്ങും
അത് ശരി എന്താണ് അക്കൗണ്ടിങ് അങ്ങനെ എന്തെങ്കിലും ആണോ
അ അക്കോണ്ടിങ്
അത് ശരി ഉ ഉ
നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഞാൻ പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞുണ്ടേ
ഹാ ഇപ്പ പ്ലസ് ടു കഴിഞ്ഞാല് കൊറെ പഠിക്കാലോ കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കാന് പ്ലസ്
ഉണ്ട് അത് ഹാ ഹാ അതെ നമ്മള് കല്യാണം കഴിഞ്ഞു പിന്നെ അയ്‌മക്ക് വല്ലാതെ
ആ എല്ലാരും എല്ലര അവസ്ഥ ഇതാല്ലേ കൊറെേ ആൾക്കാരി ഇങ്ങനെ പറയുന്നേക്കാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ നമുക്ക് അതിലേക്കൊരു ശ്രദ്ധ ത് ണ്ടാവില്ലന്ന്
ശ്രദ്ധ അയിന അങ്ങനെയല്ല നമ്മള് വിവാഹം കഴിഞ്ഞ് ഒരോട് ചോദിക്ക നമ്മള് പോട്ടെ പഠിക്കാൻ പോട്ടെ
ന്നാ നമ്മളവരുടെ ആളെ വീട്ട്ലാണല്ലൊണ്ടാവ
ആഹ് ആ ഒരു സാഹചര്യം പറഞ്ഞപ്പ ഇപ്പഴത്തെ മാതിരിയല്ലല്ലോ ഇപ്പൊ മക്കക്കൊക്കെ കൊർച്ച് ബുദ്ധിവെ ച്ച് പക്വത പേരൻസിനൊക്കെ പക്വത വെച്ചു
ആ ഒരു ഇപ്പൊ അങ്ങനെ ആ പണ്ടൊക്കെ ഫുള്ള് പ്ലസ് ടു കഴിഞ്ഞ പിന്നെ കല്യാണം
പ്ലസ്റ്റു പതിനേഴാം വയസില് പതിനേ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല ആറ് മാസം ഇണ്ട് അതിന്റെ ഇടക്കിന്റെ കല്യാണം കഴിഞ്ഞു അതെ പതിനേഴിൽ തന്നെ ആ അതിൽ ആ പ ഇല്ലല്ല പതിനേഴാം വയസ് ൽ നമ്മള് ആ വീട്ടില് ചെന്നിട്ട് നമ്മുക്ക് ഓര് തരണ നമ്മക്ക് ഓര് തരണ ഓരോ ഒരു വയസ് ഇടല്ലോ നമ്മക്ക് ആ വയസ്സോരിട്ടത് മുപ്പത് നാല്പത് വയസ് ന്റെ കഴിഞ്ഞയാന്നെ പതിനേഴു വയസ്സില് വീട്ടി ചെന്ന് കേറി അപ്പം എന്താ പറയാ അപ്പം ഞമ്മളത്ങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ഇക്കോലത്തിലെ
നമുക്ക് ഒരു മടുപ്പ് വരൂല്ലേ പഠിക്കുന്നതിലും ഒക്കെ പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും നമുക്ക് ജോലി വേണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് എന്ത് ചെയ്യണംന്ന് പിടുത്തം ഇണ്ടാവൂല
താല്പര്യം ഇണ്ട് പിന്നെ താല്പര്യം ഇണ്ട് പിന്നെ ഓരെ സമ്മതം വാണം ഓര് സമ്മയ് അല്ലാതെ നമുക്ക് എറങ്ങാൻ പ
അതെ അതെ മിക്ക ആൾക്കാരെ എന്നെ ആ ഒരു വയസ്സിലൊക്കെ കെട്ടിച്ച് ഉള്ള അവസ്ഥ ആൾക്കാരക്ക മിക്ക ആൾക്കാര അവസ്ഥ
ആ അങ്ങനെ തന്നെ അത്യാവശ്യം പഠിക്കണ മക്കളൊക്കെ അയില് പെട്ടുപോയി കാരണം എന്തെങ്കിലൊക്കെ എവിടെങ്കിലും ആ എവിടെങ്കിലും ഒക്കെ എവിടെങ്കിലും ഒക്കെ എത്തുംന്ന് ഒർപ്പ് ഇപ്പ ല്ലോരതൊക്കെ ഇപ്പ വീട്ടില് ഇരിക്കണ അവസ്ഥ ഇപ്പ എന്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് ഒരൊക്കെ പറണെ കാരണം ഇന്റാട്ടിലും മാർക്കും കാര്യങ്ങളും കൂടുതലാണ്
ആ ആ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ അവര് നോക്കി നട
ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ ഓര് പറയുമ്പോ ഭയങ്കര സങ്കടമാണ് കാരണം നമ്മളൊക്കെ ഒരുമിച്ച് പഠിക്കണ മക്കളാണ് അത്യാവശ്യം നല്ല മാർ മക്കളാണ് പിന്നെ മ്മക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം
ആ നമ്മളെ പഠിപ്പൊന്നും എല്ലാണ്ടായി പോന്ന അവസ്ഥ
ആ ഉറക്കൊഴിച്ച് പഠിച്ചതൊക്കെ വെറുതായ ഒരവസ്ഥ അങ്ങനെ ആയാല് ക്കുമ്പോ ഭയങ്കര സങ്കടാണ് അപ്പ അപ്പ നമ്മളെ മക്കളോട് നമ്മള് പറയും എന്താ നല്ലോം പഠിച്ചോണ്ടെ നമ്മളത്
ആ ആ അത് കണ്ട് അത് കണ്ടിട്ട് ഇപ്പത്തെ കുട്ടികള് നമ്മളെ പ്രായത്തിലുള്ളലൊക്കെ വളരുമ്പോ നമുക്ക് തോന്നും ഓലൊക്കെ ഇപ്പോ കല്യാണം കഴി ഓല്ക്ക് ഇപ്പന്തുണ്ടായി ഓല് പെരേല് ഇരിക്കല്ലേ ഇപ്പൊ എന്തിനാ ഇപ്പൊ കെട്ടിച്ച് കെട്ടിക്കുന്നേല് ഒരു കാര്യ ഇല്ലല്ലോ നമുക്കൊരു ജോലിയായി അതെ അതെ അപ്പൊ ഇപ്പള്ള ആള് കുട്ടികൾ അത് കാണുമ്പോ അയിനും സമ്മയിച്ച്
സമ്മയ്ക്ക്‌ണില്ല അതാണ് അതാണ് ആ ജോലിയായിട്ട് ജോലിയായി ന്ന്ള്ളത് അത് ഇതാണ് അത് ആയാൽ നമുക്കൊരു സമാധാനമാണ് മ്മ ആ നമക്ക് ആ വീ ഒരു ആ വെല ണ്ടാവും മറ്റത്
നമുക്ക് അപ്പോം നമ്മള് ജോലിക്ക് പോയിട്ടില്ലെങ്കി നമുക്ക് ജോലിക്ക് എന്നെങ്കിലും ഒരു കാലത്ത് നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാൻ പറ്റിയൊരു ഓപ്ഷനെങ്കിലും നമുക്ക് ഇണ്ടാക്കി വ ലോ പഠിച്ച വച്ചാലേ നമ്മള എപ്പോഴും ഇങ്ങനെ ജോലിക്ക് പോണംന്നില്ലല്ലോ. അങ്ങനെ ഒരു നമ്മളെ ക നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ള വരുമാനം നമ്മള കൈ കയ്ന്നെടുക്കാ പറ്റുന്നത് വലിയൊരു കാര്യണല്ലോ.
അതാണ് അതാണ് അത് വേറെ തന്നെയാണല്ലോ.
പ്രത്യേകിച്ച് ഇപ്പത്തെ കാലത്ത് ഇപ്പത്തെ കാലത്ത് എന്തിനും പൈസ വേണോ ആ ക്ക് പൈസ തെകയൂല്ല.
ഓ ഇപ്പത്തെ അവസ്ഥ പറയണ്ട അപ്പ നമ്മള് ഇപ്പൊ ഒരു വീട്ടില ആക മക്കളൊക്കെ ഉണ്ടാവ ഓര ചെലവും കാര്യങ്ങളും സ്കൂള് തുറക്കുമ്പോള് ആ പെൺകുട്ടികളാണ് രണ്ടാളും അപ്പൊ ഞാൻ പറയാ ആൺകുട്ടികളാട്ടില് നമ്മുക്ക് ചൊറാണ് പെൺകുട്ടിളാവും. ഓര്ക്ക് വേണ്ട സാധനങ്ങളും ഒന്നിന്റെ പിറക ഓരോന്ന് ഓരോന്ന് വാങ്ങ അവസ്ഥ ആ അതാണ് ആൺകുട്ടികളാണെങ്കി നമ്മ കൂടുതലാകും അതാണ് അതാണ് അതാണ്. പിന്നെ ഒരാള് പോയിട്ടൊന്നും നമുക്ക് അണ്ട് ആവണില്ല.
ഇല്ല ഇല്ല.
ഫണണ്ടോ ഓക്കെ അത് രാവിലെ തൊട്ട് വൈക വൈകുന്നേരം വരെ അത് പണിയെടുക്കുന്നുണ്ട്. ഞമ്മള് ഞമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച് കിട്ട്ണില്ല അല്ല അതാണ് നമ്മടെ കുട്ടികളെ കാര്യങ്ങള് നമ്മടെ കാര്യ
ഒരാളന്നെ ഇണ്ടാക്കിയാല് അതെ ആവൂല.
ണ്ടല്ലോ നല്ലൊ താല്
അതെ അല്ലെങ്കി പിന്ന ആണുങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ നല്ല ജോലി കിട്ട നല്ല വിധ ആൾക്കാർക്ക് മാത്രം അവൾക്ക് പോലും ഇപ്പ നല്ല ജോലി കിട്ടുന്നില്ല. അപ്പൊ അല്ലെ പുറത്തക്കെ പോയിട്ടുള്ള ജോലിയണെ പിന്നേം കൊറച്ച് സാ സാലറി ഇണ്ടാവും.
അതെന്നെ അതന്നെ ഇപ്പൊ അയ്ൻ ഞാൻ പറഞ്ഞല്ലേ ഇപ്പ ഇപ്പോ നമ്മ പി എസ് സി പി എസ് സി കാര്യങ്ങൾക്കൊക്കെ നോക്കാ നോക്കന്ന് പറ ഭയങ്കര ടാസ്ക് ആണ് ഇപ്പം. ആയ മക്കൾക്ക്ന്നെ ആയ മക്കൾക്ക്ന്നെപ്പോ ഇല്ലാത്ത് കിട്ടാത്തൊരവസ് ക്കാണ് നല്ലോണം പഠിക്കണ മക്കളെന്നെ പെൻഡിങ് നിക്കണ അവസ് തായല്ലോ ഇപ്പോ. അതാണ് വല്യൊരു ഇത് അപ്പോ പിന്നെ പഠിക്കാതൂടായാ ഭയങ്കര ബദ്ധമുട്ടാപ്പോ ഞമ്മള് കുട്ട്യളിങ്ങനെ ബാക്കോട്ട്ക്ക്മ്പോ ഭയങ്കര സങ്കടാ
ആഹ് ഇനി ഇനി അങ്ങോട്ടുള്ള കാലം എ താ പോലും പറയാൻ പറ്റൂല അമ്മക്ക്
മ് മ് അതാണ്
ഇപ്പ വിദ്യാഭ്യാസം ഇല്ലെങ്കില് ഒന്നും ഇണ്ടാവില്ല മ്മക്ക് നമ്മക്കൊരു വിദ്യാഭ്യാസണ്ടാ
അതാണ് ഇപ്പയിന് കൊറെ ഓ ഓ കാല് ഇപ്പ ഞാന് പറിയ അ തോനെ പഠിക്കാന്നുള്ളൊരു ഒരു ഒരു ഐഡ്യല്യാന്നാപ്പന്റെ അഭിപ്രായം. കാരണം എന്തെ തിലും വേഗം ഒരു പത്ത് രൂപ പത്ത് പതിനഞ്ച് രൂപ സാലറി കി ണ് അത് മ്മ്ക്ക് വേഗം തിരിയാ. അതാണ്
ആ നമ്മ ന്ക്ക് ഒമ്പതെ ഏ പ്ലസ് നമ്മള് അയിന്റെ ഭാഗില് ലിസ്റ്റ് കൊണ്ടു പോയിട്ട് നമ്മളാ കോഴ്‌സ് പഠിച്ച് ഹോസ്പിറ്റല്ലൊക്കെ കുറേ ആൾക്കാർക്ക്‌ പഠിച്ച് ജോലി കിട്ടുന്നുണ്ടല്ലോ. ഹോസ് പിറ്റല്ന്നൊക്കെ പറയുമ്പോ അത് കാലാ കാലോ രോ ക്ക് ഇങ്ങളെപ്പളും ഉണ്ടാവും അപ്പൊ ആ ഹോസ്പിറ്റലൊക്കെ എപ്പളും അവിടെണ്ടാവും അപ്പൊ ആ ജോലി നമ്മള് നോക്കിയാല് നമ്മക്കതാ ആ ജോലി അവി തന്നെണ്ടാവും ഇപ്പോ ഇത് കൊറെേ ആൾക്കാരും ഡിഗ്രി നോക്കാണ്ട് ഡിഗ്രി നോ ക്കാണെ ഇങ്ങനത്തെ ചെറ്യെ കോഴ്സ് പഠി ളച്ച് വേം ജോലിക്ക് കേ മൂന്നാൾക്കാരാ
ആഹ അതെ അ
എന്റെ കൂടെള്ളോലൊക്കെ ആണെങ്കിലും ഡിഗ്രി പഠിക്കാണ്ട് ഇങ്ങനത്തെ ഒരു വർഷത്തെ കോഴ്സ് എടുത്ത് ഇപ്പ എല്ലരും എന്റെ കൂടെള്ളോല് വരെ ജോലിക്ക് പോണ് അത് കാണുമ്പോൾ തന്നെ നിക്ക് എനിക്കെന്തൊ പോല ഒരുപ്പ എന്റെ പ്രായല്ലേ ഓര് ജോലിക്ക് പോയി സാലറി വാങ്ങുന്നീന്
റ്റ് ചെയ്യുമ്പോ നമുക്കൊന്നൂടി ഓഫ് ഓഫറുകള് കൂടും അപ്പം ഇപ്പം പോകണ മാതിരിയല്ല ആ ആ ആഹ് ഒന്നൂട ഒരു വാല്യൂ ഇണ്ടാവും നി അഥവാ ഓ ക്കെ ഇപ്പൊ ഒരു താൽക്കാലികയിട്ട് ഇപ്പൊ ഒരു ജോലിയില് ഇപ്പം കേറാണെങ്കില് അതിലിപ്പം താൽക്കാലം അനക്ക് ഇങ്ങനെ നിക് ക്ക അയിലേറെ വേറൊരു ഓഫർ വരും അന്ക്ക് അയ്ക്ക് മാറാ അയ്ക്ക് മാറുമ്പോ അന്നോട് ചോദിക്കും അ ആ ആ ആ അതിൽക്ക് മാറുമോ ആന്നോട് ചോയ്ക്കും ഡിഗ്രി ഇൺ ഓ അ അതാണ് ഡിഗ്രി ഇണ്ടാവുമ്പ ആ സാലറീലേറെ കൊറച്ചൂ ഏറെ വാങ്ങ അവിടെ സേ ഇതില്ലെ ഡിഗ്രി ഇല്ല ആ ഡിഗ്രി ഇല്ലാന്നവിടെ പറയുമ്പോ വീണ്ടും ജ് അ അതേ പഴേ യാ ജോലി ജോലിയിലാണെങ്കിൽ ആ ജോലീൽ തന്നെ നിക്കേണ്ടി വരും അതാണ് അവിടെല്ലാരും മാൻ ഡിഗ്രി എപ്പളും കംപ്ലീറ്റ് ചെയ് ആ സർട്ടിഫിക്കറ്റ് നമ്മടെ കയ്യില് വെക്
ഇണ്ടാവോംന്നല്ലേ പക്ഷേ നമക്ക് ഇവരുതൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും നമ്മള് ഇങ്ങനത്തെ എന്തെങ്കിലും പഠിച്ചാൽ മതിയാര്ന്ന് ഡിഗ്രി നമ്മൾ പഠിക്കുമ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കോഴ്സ് എടുത്ത് പഠി ക്കണല്ലോ പക്ഷേക്ക അങ്ങനെ പഠിക്കുന്നതിൽ ഉപകാരം ണ്ടാകും നമ്മളിപ്പോ പി ജി പഠിക്കുകണെങ്കില് അതിൽക്കും കൂടുതല് സ് കോപ്പുണ്ടാവും
അതാണ് അതാണ്
ജിയും കൂടെ ഇണ്ടെങ്കില്
ഉം ഉം അതാണ് ശരിയാണ് ഒന്ന് കട്ടാക്കി കട്ടാക്കി വിളിക്ക്ട്ടോ ഒന്ന് കട്ടാക്കി വിളിക്ക്ട്ടോ അ ഇമ്മ